ഹലോ
ഹലോ എന്തൊക്കെണ്ട് വിശേഷം?
ഞാനൊരു യാത്ര പോവാന്ന് വിചാരിച്ച്ക്യാണ് നമുക്കൊരു യാത്ര പോയാലോ?
ആഹ് അമ്ക്ക് ഓണത്തിന്റെ അവധിക്ക് പോവാം
ആഹ്
ആഹ്
ഒരെ ര രണ്ടു ദിവസത്തിനാണ്ട് ചുറ്റയടിച്ച് പോരാല്ലോ
ഹാ നമുക്കെങ്ങോട പോണ്ടേ?
എവ്ടെങ് പോണേ ഊട്ടിക്കായാല്ലോ ആഹ് ഊട്ടിക്കായാല്ലോ?
ആഹ്
കൺസർ ആരും ഇണ്ടാവും നമുക്ക് ഒരേം കൂടെ ചോദിച്ച് നോക്കാം?
ഏഹ്.
ഫ്രണ്ട്സുകള് മറ്റവര് പോട്ടുണ്ടാവോ നമ്മടെ കൂടെള്ളവര്?
ആഹ് നമ്മടെ കൂടെയുള്ളവര് വരും.
ഏഹ് ഓരേ കൂടെ ഒന്ന് വിളിക്കാ ഞമ്മക്ക്.
ആഹ് പിന്നെ നമുക്ക് വെക്കേഷന് മുമ്പ് ഒരു ചെറിയ ഒരു. ഒരു ദിവസത്തെ ട്രിപ്പും കൂടെ വേണ്ടേ?
ആഹ് പോണം പോണം പോണം. എനിക്ക് ഭയങ്കര ഇഷ്ടാ പോവാൻ.
വണ്ടറിലേക്ക് പോവാ.
ആഹ് അതന്നെ.
ഇതിന് മുമ്പ് ഇതിന് മുമ്പ് വണ്ടറിലേക്ക് പോയിട്ടുണ്ടോ?
ഇല്ല പോയില്ല ഞാന് വയനാട്, മൈസൂര് ഊട്ടി. അവിടെ ഒക്കെ പോയിട്ടുള്ളു ആഹ് വയനാട് ഞാൻ ഇടക്കിടക്ക് പോവലുണ്ട്. അത് കുട്ടികൾക്ക് അവിടെ പണിയുണ്ട് മരിമോനും, മോനൊക്കെ അവിടെ പണിയുണ്ട്.
ആഹ്.
അപ്പൊ അവിടെ പോവലിണ്ട് അവിടെ റൂമൊക്കെ ഉണ്ട് അപ്പൊ അവടെ കിടക്കാനും അത്ര ഒക്കെ സൗകര്യം മതിയല്ലോ നമ്മളിപ്പം ഇത് കാണാൻ പോണതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ ടൂറ് പോണത്. തിന്നാനും കുടിക്കാനൊന്നു അല്ല ഏഹ്. ഞാനൊരു അംഗനവാടി ഹെൽപ്പറാ അംഗനവാടി ഹെൽപ്പറാണ്. എനിക്ക് നല്ല ഇഷ് ടാ അങ്ങനെല്ലാം പോവാന് തിന്നാനും കുടിക്കാനൊന്നും അങ്ങനൊന്നും വേണ്ട. സദാ ചോറും, കഞ്ഞി അതൊക്കെ മതി പക്ഷെ യ്ക്ക് സ്ഥലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാ.
ആഹ് നമുക്ക് ഇവിടുന്ന് തന്നെ കൊണ്ടു പോവാം അതാണെങ്കി എളുപ്പുണ്ടല്ലോ.
ആഹ് ആഹ്.
ഉം അവിടെ ഏ ഈ ചില സമയത്ത് ചില സ്ഥലത്തൊക്കെ ചീന ഭക്ഷണൊക്കെ അല്ലെ കൊടുക്കണേ.
ആഹ്. ഉണ്ടാക്കിക്കൊണ്ടോവലെ ഉണ്ടാക്കിക്കൊണ്ടോവലെ ആഹ്. ആഹ് ആഹ്.
പിന്നെ നമ്മുക്ക് ഊട്ടി പോകുമ്പോ അവിടെ നിക്കണ്ടേ?
ആഹ് നിക്കണം അതാണ് പ്രശ്നം അപ്പൊ നമ്മള് ഇണ്ടാക്കിക്കൊണ്ടായാല് ഇപ്പോ രാവിലെ നമ്മള് പോവുമ്പോ ഉച്ചക്കോക്കുള്ളത് കൈ പിടിച്ചാ രാത്രി കേക്ക് ആകുമ്പഴേക്കും കേട് വരൂലെ. ചപ്പാത്തി എന്തെങ്കിലും ഇണ്ടാക്കിയാ മതി.
ആഹ് രാത്രി നമ്മക്ക് ഹോട്ടലിന്ന് ചെലപ്പോങ്കില് കിട്ടുവായിരിക്കും.
പക്ഷേ അയിനേക്കാളും നല്ലത് നമ്മക്ക് ചപ്പാത്തി ഇണ്ടാക്കാണ്.
അല്ല റി നമ്മള് നിക്കണ റിസോർട്ടില്. കിച്ചണ് ഉണ്ടാകും അപ്പൊ നമ്മക്ക് അവിടന്ന് ചപ്പാത്തി ഇട്ക്കാം ഹാഫ്. കുക്ക്ട് ചപ്പാത്തി.
ആഹ് മതി.
ആഹ് പിന്നെ ഞമ്മക്ക് ഏഹ് വെറെ എന്തേലും.
പൈസ കൊറച്ച് ഞമ്മക്ക് പോയി പോരാം.
അതെ നമ്മക്ക് ഇവിടന്നും കൊറെ സാധനങ്ങള് വാങ്ങിച്ചോണ്ട് പോവാം.
ഏഹ് ആഹ്. ചെലപ്പം കൊ കൊറഞ്ഞാലും ആഹ് ഓരോ സാധനം വാങ്ങുമ്പോ പൈസ കൂടും.
ആഹ് ഊട്ടി പോയിട്ടുണ്ട് ഇതിന്ന് മുമ്പ്.
ആഹ് പോയ്ക്ക്ണ് ഞാൻ രണ്ട് പ്രാവശ്യം പോയ്ക്ക്ണ്.
ആഹ്
ഉം വെക്കേഷൻണ്ടാവുമ്പോ പോവല്ണ്ട്
ആഹ് ഈ വെക്കേഷന് എങ്ങോട്ടാ പോയത്
ഈ വെക്കോഷൻ ല് വയനാട് വയനാട് ആഹ് വയനാട് പോയി ഞാൻ രണ്ട് ഏഹ്
ചൂടല്ലായിറുന്നോ
വല്ല്യ ചൂടൊന്നല്ല ആയിരുന്നു പക്ഷെ ചൂടാണേനും ചൂട്ല്ലേനും ഒരു പാ പാടത്തിന്റെ അവിടെ തന്നെ ഒരു പെര ഒഴിഞ്ഞ്ടക്ക്ണ്ട് അയിലേനി ഞങ്ങള് നിന്നീന്യോത് ഇവര് പണിക്കാരായിട്ട് പോണ ഒരു സ്ഥലണ്ടഔടെ അപ്പൊ ആ പണിക്കാര് നാട്ട് ഇപ്പ പോവുമ്പോ ഞങ്ങള് അവടെ പോയിക്കും അപ്പൊ അവിടന്നെ വെച്ച്ണ്ടാക്കും അവ്ടെ ഗ്യാസും സാധനക്കെണ്ട് പിന്നെ അത് മതില്ലോ നമ്മള് പെരോത്തേര്ക്കാണോ തിന്നാനലല്ലോ ഇപ്പൊ പോണത് പിന്നെ അങ്ങനെ തിന്നണോ നമ്മള് കയ്യില് കൊറെ പൈസാണം
ആഹ്
ഏഹ് പെറ്ത്ത്ന്നൊക്കെ വാങ്ങി കഴ്ച്ച് വരുമ്പോ കൊറെ പൈസാണം ആ ഇൻക്ക് മൂന്നാള് നാലാള് നാലാള് മൂന്ന് പെണ്ണും ഒരാണും മൂന്നാളിം കല്ല്യാണം കഴിച്ചതാണ് മോനും കല്യാണം കഴ്ച്ച് മോന് മൂന്ന് ചെറിയ കുട്ട്യോള്ണ്ട്
ഏഹ്
രണ്ട് നാല് വയസ്സായതും ഒരു അഞ്ചര വയസ്സായതുണ്ട് അപ്പൊ ഓരൊക്കെ ഒന്ന് കൊണ്ടോയി കാണിച്ച് കൊടുക്കാമ്മ ഓലങ്കാളും ഇഷ്ടാ ഇക്ക് കാണാന് റ്റൂറ് പോകാന് ഞാനാ മുന്നേ പെറപ്പട എല്ലോട്ത്ത്ക്കും പോവാൻ ആഹ്
ഉം പിന്നെ നമക്ക് വണ്ട്രലേലൊക്കെ പോണം
ആഹ് പോകാ
ഞാൻ ഇയിന് മുമ്പ് പോയിട്ട്ണ്ട് അടിപൊളിയാ
ആഹ് അടിപൊളിയായിട്ട് പോണം മക്ക് എല്ലാരുകൂടെ കൂട്ടാട്ടാ ഓലെ സൗകര്യത്തിലും ഓലിം കൂടി സൗകര്യം മ്മളും സൗകര്യം എല്ലാരുകൂടെ നോക്കിട്ട് പോവാ
ആഹ് നമക്ക് പ്രൈവറ്റ് ബസിന് പോവാ
ആഹ് മതി അത് മതിയല്ലോ ഇപ്പോ കെ സാർ ടി സി കിട്ടോമ്മക്ക്
എഹ് കെ, എസ്, ആർ, ടിസി, ആ നോക്കാം അടെ ചെല സ്ഥല ത്തൊന്നും കെ സാർ ടി സി ല്ലല്ലോ
പലപ്പുറത്ത് ന്ന് ഇണ്ടോന്നു ഇവിടെ മലപ്പുറത്തന്നാ ഉള്ളത് ആ നോ ക്കാ മ്മുക്ക് നോക്കാം മ്മക്ക് എന്തായാലും പോകാൻ തീരുമാനിച്ച മ്മക്ക് പോവന്നെ ചെയ്യണം.
അതന്നെ നമക്ക് ഒറപ്പായിട്ടും പോണം.
ആഹ് പോണം പോണം. എല്ലാർക്കും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കണ മ്മക്ക് ഏഹ് അടിച്ച് പളിച്ച് ആഹ്
ഇഹ് ഈ വെക്കെഷന്‌ ഇനി എങ്ങോട്ടാ പോണ്
ആ അതൊന്നും തീരുമാനയിട്ടില്ല ഇപ്പ തന്നെ ഒന്നും അപ്പ അപ്പത്തെ മട്ടമ്പോണൊക്കെ പോകും.
ഞങ്ങളിവിടെ ഒറ്റക്കല്ല പോവ്വാ എല്ലാ രും കൂടെ കൂടിട്ടാ പോവ പെൺകുട്ടികളും എല്ലാരും കൂട്ടും ഓലെ ഭർത്താക്കന്മാരും പെൺകുട്ടിളും ഓലെ കു കുട്ടിയാളും ഞങ്ങൾ ഒരുപാട് ആള്ണ്ട്. പോകാൻണ്ടൊ ഒരു പത്ത് പതിനാറ് പയിനാ എട്ട്മ്പ് പത്ത് പ പതിനാല് ആളുണ്ട്.
അമ്മടെ സ്വന്തക്കാരനെക്കെ വിളിക്കാം.
ആഹ് അതന്നെ സ്വന്തക്കാരൊക്കെ ഒന്ന് വിളിക്കാ ഫ്രണ്ട്സിനെ വിളിക്കാ എല്ലാരും കൂടെ ങ്ങട്ട് അടിച്ചു പൊളിക്കണം നമക്ക് എന്താപ്പ എവടെം പോവാതെ ജീവിച്ചിട്ട്. കൊറെ കണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കന്ന അല്ലേ?
ആഹ് ആഹ്
കുട്ടികൾക്ക് മാണ്ടേ അതൊരു രസല്ലേ കുട്ടിൾക്ക് അതൊക്കെപോ ഓർമേല് ഉണ്ടാക എന്റെ ചെറുപ്പത്തിലെന്നും ഞാന് എവിടെ പോയില്ല ട്ടോ ഇഞ്ഞെന്നും കൊണ്ടാവാൻ ആരു ഇല്ലേന്ന് -
ഞാനിപ്പ പ്ലസ്റ്റുലാ
നിങ്ങളൊക്കെ ചെറുപ്രായക്കാരല്ലേ ഞമ്മൾക്കെ പ്രായയില്ലേ? അന്നൊന്നും ജീവിക്കാൻ തന്നെ വകയില്ലാത്ത മട്ടത്തില്ൽ ജീവിച്ചു പോകുന്ന ആൾക്കാരാ ഞങ്ങളൊക്കെ. ഉം ഇപ്പ നല്ല അടിച്ചു പൊളിച്ചുട്ടോ. എല്ലോടത്തും പോവും ഉം ചെറിയ വേ
ഞാനും പോകും ഏ ഞാന് എൻ്റെ വീട്ടുകാരെ ഏട്ടമ്മാരെ
ആഹ് ആഹ് അതാ ഉം എല്ലാരും വേണേ
ഉം
എല്ലാരും വേണം അപ്പളെ രസള്ളു പറിയ പോകാനര് ഉഷാറള്ളറിയ കുടുംബക്കാരും എല്ലാരും കൂടിക്കെ പോകുമ്പോ ഒരു സന്തോഷാണ് നമ്മുക്ക് ഒറ്റയ്ക്ക് പോകണേക്കാളും സന്തോഷണ് മ്മട ഇമ്മേ വാപ്പിം എല്ലാരും നാത്തൂമാരുണ്ടെങ്കി ഓരും- കാക്കാരണ്ടങ്കി കാക്കി എല്ലാരും കൂടെ പോകുമ്പോ ല്ലേ? ഓരെ കുട്ടിളും നമ്മളെ കുട്ടിളും എലാം കൂടെ അടിച് പൊളിക്കുമ്പോ അതന്നെരു ഓർമയാണ്. ഉം നമ്മള് കൊറെ പരെൽ ഒന്ന് പൊറത്തിറങ്ങാതി നിന്നിട്ട് എന്താ കാര്യം. കുറച്ചൊക്കെ പോ പണ്ടൊന്നും പുറത്തേക്ക് ഇറങ്ങൂലന്ന അങ്ങനും. പ്പതല്ല പ്പ അതിനൊന്നും പേടില്ല അപ്പൊ അങ്ങട്ട് പോകും
ആഹ്
പണ്ട് ഒറ്റക്കൊന്നും പുറത്തേക്ക് ഇറങ്ങൻ പേടിയന്ന് എവിടേും പോവാനും വരാനും ഒക്കെ
അവിടെ വണ്ടർല അടുത്താണോ? അ
അല്ലല്ല ഇവിടുന്ന് കുറച്ച് പോണം ഇവിടെ അടുത്തൊന്നുംല്ല
ആഹ്
അടുത്തൊന്നുംല്ല കൊറച്ച് ദൂര
കൊച്ചിയിലല്ലേ
ആഹ് അതന്നെ പറഞ്ഞേ ഞങ്ങള് യൂണിവേഴ്സിറ്റിയെ ആഹ്
ഞങ്ങളടെ ഇവിടുന്ന് ഹ കുറച്ച് അത്യാവശ്യം ഉണ്ട്
ആഹ് ദൂരണ്ടല്ലേ എന്തായാലും വേണ്ട നമ്മുക്കൊന്ന് അടിച്ചച്ച് പൊളിക്കണം ഈപ്രാവശ്യം മറ്റവരും കൂടെ വിളിക്കാൻ കേട്ടോ അങ്ങോട്ട് നമ്മുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം തീരുമാനിക്കും
ആഹ് നമുക്ക് എങ്ങനെയാ പോവണ്ടേ നമുക്ക് ബസ്സിന് പോവാല്ലേ
ബസ്സിന് പോവാ അതല്ലേ നല്ല വണ്ടി വിളിച്ചൊക്കെ പോയാ നമ്മക്ക്
ലാഭാവും ആഹ് നമുക്ക് കൊറെ സ്ഥലത്തൊക്കെ പോവാ ഊട്ടിലെ ഏ ഏതൊക്കെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്
ഞാൻ പൂക്കോട്ട് തടാകം മഞ്ഞുമല ആഹ് പിന്നെ നൂശിയ എന്താ ഒരു എന്ത് സ്പേര്ണ്ടല്ലോ നോശിയുമമ്പോ അങ്ങനെ എന്താ ഒരു പേരില്ലേ ഒരു മ കുന്നിന്റെ മോളില്.
ആഹ വാഗമൺ പോയിട്ടുണ്ടോ?
ആഹ് പോയിക്കന് വാഗമനം പോയി ഞങ്ങള് രണ്ടു ദിവസം അവിടെ നിന്നിട്ടാ
മട്ടക്കുന്ന്.
ഉം ല ഞങ്ങള് രണ്ട് ദിവസം അവിടെ നിന്നിട്ടക്കെ പോന്നത്.
മുട്ടക്കുന്നി പോയില്ലേ വാഗമണ്ള് ഭയങ്കര അറിയപ്പെടുന്ന സഥ ലല്ലാ
എവിടൊക്ക പോയിക്ക്ണ് എനിക്ക് ഓർമ്മല്ല സ്ഥലം പറഞ്ഞഞ് തരാൻ അതാ നല്ലത് ഉ ആ കാണുമ്പത്തെ ഓർമ്മയിള്ളൂ പിന്നെ എന്താന്നൊന്നും അറിയില്ല കൊറ പൂവ്ള്ള സ്ഥലത്ത് പോയി. കൊറെ മര ഒരു കൊറ കുന്നിന്റെ മോളന്ന്ക് ചാടുന്നൊരു സ്ഥലംല്ല അത് താഴേക്ക് ളര് മഞ്ഞ് മൂടി കിടക്ണേ അവിടെ പോയി
ആ ആഹ്
പോര്ന്നും അറിയില്ല അങ്ങനെ അപ്പൊ പോയിട്ട് കൊറച്ചായിക്ക്ണ് മോന്നാർ ആ പോയി പോയി മൂന്നാർ പോയി പിന്നെ എവിടൊ കോയമ്പത്തൂർ ഒരു സ്ഥല പോയി കാണാന്
ആഹ്
ഉം ഇപ്പ അടുത്ത പോയത് പഴനിയിലാ ഞങ്ങള്
ഏ
ടുത്തത്ത് പോയത് പഴനീലാണ് അറിയ
ആ ങ്ങളടുത്തു ഇത് മാമലക്കണ്ടം പിന്നെ കാന്തല്ലൂര് രൊക്കെ
ആഹ്
മാമലക്കണ്ണ്ടം പോയിട്ടുണ്ടോ
ഇല്ലല്ല അങ്ങനെ പോയില്ല ഇല്ല ആഹ് ഇല്ല
ആഹ്
അവിടൊക്കെ കാണാണ്ട്.
ആഹ് കാണാനൊക്കെയുണ്ട് അവിടെ കാന്തല്ലൂരുള്ളത്. കൊറെേ ശർക്കര ഇത്ക്കണ സനല്ലേ അവിടെ ആ ശർക്കര ഫാക്ടറി കുറെേുണ്ട്
ആഹ്
പിന്നെ ഏ പിന്നെ കൊറെ നമ്മുടെ എന്താ പറയാ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്.
ഉം
ആ അങ്ങനെ കൃഷികളൊക്കെ കൊറെുണ്ട്.
ഇവിടുന്ന് വയനാട്ട് പോയി ഞങ്ങള് മുന്തിരിൻ ഉള്ളിക്കെ ഇടന്ന് ഫോട്ടോക്കെ എടത്തിന്ന്.
ആഹ്
ഒരു സ്ഥലത്ത് പോയിററ്
ആഹ് ആഹ്
ഓ പിന്നെന്തൊക്കെ എന്ത് ചോറിന്ന് ചായ കുടിചോ ആഹ് ശരി ആയിക്കോട്ടെ